ഹലോ
ആ എന്തൊക്കെയ വാർത്തനം
നല്ല വർത്താനം എന്താ പരിപാടി
പരിപാടി എന്താ ചോറിയൊക്ക കഴിഞ്ഞ് മക്കളെ ഉറക്കി ഇടെ ഇരിക്കാണ്
ആ ഉറങ്ങാനായില്ലേ
ഉറങ്ങട്ടെ ഓ ഒക്കെ ഉറങ്ങിയില്ലേ കഴിഞ്ഞല്ലോ തൊരുമ്പല്ലോ പോലെ ഈ ഒരു ഫോണിലൊന്ന് തോണ്ടാൻ കിട്ടുള്ളു
അം
കുട്ടികളെ കുട്ടികളെ ഉണ്ടെങ്കിലും ഓല കൈയ്യിൽ തന്നെ ആകുതെ
ആ അപ്പളത്തിന് ഞാമ്മക്ക് ഉറങ്ങണ്ടേ ആ അ ഉം
ഉം സ്കൂളിൽ നിന്ന് മെസ്സേജും കൂടി തുറന്ന് നോക്കാൻ പറ്റൂല ഒര് ഉണ്ടെങ്കിൽ
ഓൽ വന്ന് മെസ്സേജ് തുറക്കണ്ട അപ്പൊ എന്താ ഒരു അവിടെയൊക്കെ ഉണ്ടോ കുട്ടികൾക്കൊരു കിസ്സ് ച്ച കൊടുക്കണത്
ഇല്ല ഇവിടെന്നും തുടങ്ങിയിട്ടില്ല
ആ ആ ഇവിടെണ്ട് അങ്ങനെ ഇവിടെ എൽ എസിന്റെ ഈ ഭാഗമായിട്ട് എന്താന്ന് അറിയില്ല ആഴ്ചയിൽ ഒരു പതിനഞ്ച് ക്വിസ് കെടുക്കും വ്യാഴാഴ്ച അത് തിങ്കളാഴ്ച ആവുമ്പോത്തേക്കും പഠിക്കണം
ആ
ഇപ്പൊപ്പൊ ഒഴിവന്ന് അറണില്ലാറയ്. വ്യാഴാഴ്ച മുതൽ ഇവർക്ക് പഠപ്പിച്ച് തുടങ്ങണം. ന്നാലേ ഇപ്പൊ തിങ്കളാഴ്ച ആവുമ്പോത്തിന് പടിക്കൊള്ളു റ്റേത് ഇങ്ങനെ പലവട്ടം ഞമ്മള് ചോയിച്ചാലല്ലേ പടിയൊള്ളു. ഒറ്റയടിക്ക് നമ്മൾ ചോയ്ച്ച് നോക്കിയിട്ട് പരീഷ എഴുതാൻ പറ്റൂ പറ്റൂലല്ലോ?, ന്നട്ട് അയിന്, അയിന് എക്സാമിടാണ് ഓല്.
ആഹ്. പ്പൊ അയിന്, ലീവ്ന്നൊക്കെ വെറുതെ പറയല്ലാതെ, എവിടെ ലീവൊക്കെ?
മ്മ്. എന്താ ലീവ്? അപ്പളെങ്കിലും കുട്ട്യാൾക്ക്. ആഹ് വർക്കല്ലേ? പ്പളാ ഞ് ഇപ്പപോ ഇതല്ലേ! ബഷീറിന്റെ, ബഷീർ ദിനായില്ലേ? ഞയിന്റത്
ത്തേ ണ്ടാവും. ബഷീറിനെമാതിരി വേഷം കെട്ടി ഫോട്ടോ ട്ക്കലും, പുസ്തകം വായിച്ചലും
വീഡിയോസ് വ്ടാനാ അറഞ്ഞ്ക്ക്ണത്.
ഏഹ്!.
അഭിനയിച്ചിട്ടുള്ള വീഡിയോസ് ഇടാന് അതേപോലെ വീട്ടില് ലൈബ്രറി ഉണ്ടാക്കിട്ട് അത് അതിന്റെ വീഡിയോസും ഇടാന് ഉം അങ്ങനൊക്കെല്ലൊരു പുലിവാലുകളാ
ഞാന് പറ പണ്ടൊക്കെ നമ്മള് പഠിച്ചിരുന്നന്ന് ഒരു ആഗസ്റ്റ് പതിനഞ്ചും ഉണ്ടായിരുന്ന് ഒരു ശിശു ശിശുദിനോം ഉണ്ടായിരുന്നു ആഗസ്റ്റ് പതിനഞ്ചിന് ഒരു കൊടേറ്റ് പോകും തന്നെ പായസം കുടിച്ചാ
അയിന് തന്നെ പോയിന്നോ അത് ആകെ ഒരു അവധി കിട്ട മുട്ടത്തേ അറിഞ്ഞിരിക്ക കാരണം ആർക്കേണം ആ മുട്ടായീ പറഞ്
ഒക്കെ കൊണ്ടന്ന് പോയി തലാട്ടി പോന്ന വള്ള അസ് പായസല്ലേ കുടിച്ച് പോരാലോ കരുതി
ആഹ് ഞാനൊന്നും പോകലേ ഇല്ല എന്താ വെച്ച് കഴിഞ്ഞാ ദൂരാണ്
ആഹ് ഇപ്പൊക്കെ കുട്ടികൾ ചെല്ലല്ല് നിർത് എന്താണ് അത് പരിപാടി ഫോട്ടോ എടുക്കല് ഒക്കെ ഓല്ക്ക് തിരക്കുവാണ്
അന്ന് ഡ്രെസ്സോ വൈറ്റ് അല്ലെ റെഡ്
ആഹ് യാ ഫ്ളാഗിന്റെ കളറൊക്കങ്‌ പറയോല് ഏതെങ്കിലൊക്കെ ഒന്ന്
കാലഘട്ടൊക്കെ മാറി എവിടെത്ണോവാവലെ തൊക്കെങ്ങനെ പോയി പോയിട്ട്
അറിയില്ല കുട്ട്യേക്കൊക്കെതായ് ഇതന്നെ എന്തൊക്കെ കുട്ട്യേക്ക്ങ്ങനെ പഠിയാൻ വന്നു അത്രേ ഉള്ളു
അതന്നെ അർഞ്ഞാഹ് പം കുട്ട്യേള് പഠിക്ണേന്റെപ്പ അമ്മക്കും പടിയെങ്ങ
പ്പയിയ ഉം ഉം പ്പയ്ന് കുട്ട്യേക്കെന്തേലും പർഞ്ഞോട് പ്പതെന്നെ അത് ഞമ്മളു പട്
അപ്പൊ അതന്നെ പർഞ്ഞഹ് പുസ്തകമ്മളാദ്യം പഠിച്ചിണ്ടാക്കണം അന്ന തേർഞ്ഞാല് മ്പോതിഷനല്ലേന്നോ
ഉം
അങ്ങനല്ലേ ഇപ്പൊ ഞമ്മളെ മെമ്മറിന്ന് എടുത്തിട്ട് എയ്താണേ ബി പി പി പദ്ധതിയല്ലേ
ഉം
അപ്പൊ അതന്നത്തെ അതല്ലേ ന്നത്തെ കാലഘട്ടാ എ പർഞത് ആ പഠിപ്പ് നമ്മൾ അന്നത്തെ ആ പഠി
പഠിപ്പ് ആഹ് ശരി അ യമുക് ഇനി പ ന്നേര ഞമ്മളമ്മാര്ക്കെന്നെ അറിയിലല്ലോ. എന്തെലും ഒരു അക്ഷരം ഉം എമ്മക്ക് പർഞ്ഞരാ അമ്മളെമ്മാര്ക്ക് അറിയില്ല.
ഉം അറിയില്ല ഞമ്മക്കൊരു പിന്നെ മോട്ടിവേഷൻ തരാനൊരാളുണ്ടോ? അഹ് ആഹ് അവര് പഠിക്ക നല്ലതിലെവെൽക്ക് എത്താന്നൊന്ന് പർഞ്ഞരാളുംകൂടി പരിയില് ആള് ല്ല ഓൽക്കൊക്കെ എന്താ പയിനഞ്ജ് വയസ്സുണ്ടായ ഏതിലോന്നിനെ കെ വി തിും കെട്ടിച്ചോട്ക്ക തൊക്കെ
കെട്ടിച്ചൂടാ യൊക്കെ തന്നെന്ന് അന്ന്
ഉം
അല്ലാതെ പഠിപ്പിച്ചണന്നൊന്നുംയിന്നില്ല ഒരു ജോലി ആക്കണംന്നൊ അങ്ങൻത്തൊന്നു
അങ്ങൻത്തൊന്നും ണ്ടാന്നില്ല ഞാൻന്നിട്ട് പറയും ചെയ്യും കെട്ടിച്ചാ കട്ടിട്ടാ അവിടെരി ക്കാണെ മ്ണ്ടാ ഉതിരുന്നോ മതി ണ്ടായിരുന്നില്ല
ഉം കല്യാണം കഴിച്ച്ഇതത്തായ് ഞാൻ വെസ്സല്ലേ ഞമ്മള് കെറിവെരുമ്പോൾതന് ഒരു പരണ്ട ഉരവാദിതം മുഴുവൻ ഞമ്മളെടുത്താ
ആഹ അതന്നൊയിണ വയനല്ല നമ്മക്ക് അന്ത പോലെ ബുദ്ധിയില്ല ഉം ആ അഴിയുമല്ല ഞാനൊക്കെ കെറുതി കല്യാണം കഴിഞ്ഞ്ഞഞ് മുമ്പൊക്കെ അവിടുത്തെൊക്കെ ആണുങ്ങളൊക്കെ സ്വഭാവം കാണുമ്പോ അങ്ങനെക്കാരെ എല്ലാം ആണുങ്ങളൾന്നൊക്കെ എഴ ചോദച്ചും
ആഹ ഞാനും തന്നെ നമ്മള് ഈ സിനിമയിലോ പിന്നെ ടിവിയിലോ കണ്ട മാാര്ര്യക്കാര മാപ്പിളാരും മാപ്പിള മ്ന്റെ പരക്കായിരുന്നു അന്നൊക്കെപ്പ അതിനുള്ള കഥയെല്ലേ ഉള്ളൂ
അതെന്നെ അന്നൊക്കെ അതല്ല അന്നൊക്കെ എന്റെ ഇതൊക്കെ എന്തന്ന് പറയോ നല്ലൊരു പുതിയ ഡ്രസ്സ് കിട്ടും പിന്നെ കൊറച്ച് ഇതൊക്കെ
ആഹ അതൊക്കെ തന്നെ കൊറെ സ്വർണ്ണം ഇടാ നമുക്ക് കല്യാണം കഴിഞ്ഞാല് നല്ല ഡ്രസ്സ് കിട്ടും പിന്നെ ചിലപ്പം ബൈക്കുമീ വേറൽ പിന്നെ സ്കൂട്ടി ഒക്ക ആണെങ്കിൽ നമുക്ക് പല നാടും കാണാൻ പോകാം ടൂർ പോവുക അതൊക്കെല്ലേ ഇപ്പ ഞമ്മള് നമ്മള് സ്വപ്നം കാണുന്ന ജീവിതം
ണ അതാണ് വേറൊന്നും ഒരു കഥല്ല വേറെ ഇപ്പഴത്തെ മക്കൾക്ക് അങ്ങനല്ല ഇപ്പൊത്ത മക്കൾക്ക് ലൈംഗികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് അലോലേക്ക് ഇറങ്ങണത്
ഉം
എ നമുക്കൊന്നും
ഓല് ഞമ്മക്ക് അന്നന്ന് കഴിഞ്ഞാ ന്ന് കഴിയുന്നുള്ളൂ ഇപ്പഴത്തെ മക്കൾ ആദ്യം ചിന്തിക്ക ഭാവിയാണ്
ആ
ഓലക്ക് നല്ല ജോലി ഉണ്ടോ ഇപ്പ അതല്ല ആണുങ്ങൾ ഇപ്പൊ കല്യാണം കഴിക്കാൻ വന്നാല് ഓല എല്ലാ തും അന്വേഷിച്ചിട്ടുള്ളല്ല പെണ്ണൾ കല്യാണത്തിനെ സമ്മതിച്ച ഓലെ ജോലി എത്രത്തോളം പിന്നെ നിലനിന്ന് പോണതാണ് അതിന എങ്ങനെയൊക്കെ വരുമാനം ഇണ്ടാക്ക ആക്കാൻ പറ്റുന്നതാണോക്കെ അറിഞ്ഞിട്ടുള്ളപ്പോഴത്തെ കാലത്ത് പെകുട്ടികള് നോക്കുക
ആഹ എന്നാ പറഞ്ഞേ സമ്പാദ്യ ഇത്രണ്ട്ന്ന് നോക്ക നോക്കുവേ
നോക്കും ഏ പണ്ടൊക്കെ ഗൾഫായിരുന്നു കേട്ടാ ചാടി പോണീനു
ആ വേണ്ട ഇപ്പൊ ബാങ്ക് ബാലൻസ് എത്ര ആയിച്ചോ
ഉം ആ അവിടെ സ്വന്തമായിട്ട് ഫ്ളാറ്റ് ഉണ്ടോ പേരുണ്ടോ കൊണ്ടുപോവാൻ തയ്യാറാണോ അങ്ങനത്തെവരൊക്കെ മതി ഇപ്പൊ യാക്ക്
ഉ അതിനി ഇപ്പ പെൺകുട്ടികളല്ലല്ലോ പെലയിലിരിക്കണത് ആണുങ്ങളാണേ എത്ര ആൺകുട്ടികളാ ചിട്ട
എന്നെ അതുകൊണ്ടന്നെ പോലി ഇങ്ങനെ കണ്ടീഷനല്ല ഇപ്പൊ പെൺകുട്ടിയൊക്ക്
ആ ഇരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞ പ ഒറ്റ കല്യാണമല്ല ഞാ എന്റെ അറിവിലൊരു വീട്ട അതില് മൂന്ന ആൺകുട്ടികളുണ്ട് ഒരേപോലെ
ഏഹ്
ഉം മുന്ന് ആൺകുട്ടികളാ മുപ്പത്തി മൂന്ന് വയസ് ത് മുപ്പത് വയസായത് ഇരുപത്തിയേഴ് വയസ്സായത് ഈ റേഞ്ചിലുള്ള മൂന്ന ആൺകുട്ടികൾ ഞാനും ന്നാറണ്ട് ഇന്ന് ആൾക്ക് ഒപ്പംമാേണെങ്കിൽ കൊന് അപ്പൊ എന്താണ് ആ തള്ളയുടെ അവസ്ഥാന ഇങ്ങനെ ആലോചിച്ച എന്നന്റെ മൂന്ന്അഞ്ച അഞ്ച് പെൺകുട്ടികളാട്ടോ ഈ അഞ്ച് പെൺകുട്ടികൾട്ടോ മൂന്ന് പെൺുട്ടികൾ ഒരേ പോലെ പോയി ഇനിയിപ്പോ രണ്ടെണ്ണുള്ളതൊന്നും പത്താം ക്ലാസ് കഴ്യാനയിക്കണോ പിന്നെ ഒന്ന് എട്ടാം ക്ലാസ്സോ ഏഴാം ക്ലാസ്സൊക്കെയാണ്
അപ്പ പെൺകുട്ടികൊ ഡിമാൻഡ് ആൺകുട്ടികൾ ആർക്കും മേണ്ടായിയാണ്
തന്നെ പറഞ്ഞതെ അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചും ഈ ആൺകുട്ടിയേളൊക്കെ എന്താ കാട്ടാ ഒരു കുടുംബംമല്ലാതെ അത് നട
നടക്കല്ലേ ഉം അയിന് ഒരു കാലത്ത് ആണുങ്ങളെന്തേനു കുട്ടിയളെ കാട്ടിന്നത് ഓൽക്ക് നൂറു കണ്ടീഷനേന്നു അന്ന് പെൺകുട്ടിയളെ കിട്ടണങ്കി. സ്വർണ്ണം മാണം. കുട്ടിയള് ചേല് വേണം മുതല് വേണം ഓൽകുതേമായിരി കണ്ടീഷൻ വെച്ച് കോണ്ടന്നെ ന്നെ പെണ്ണട്ടീനത് കുറച്ച മുന്നേ
ർണത് അയിനൊക്കെ കാലം കാലം തിരിഞ്ഞു വന്നു കാലം ചോദിക്കും മറുപടിന്ന് പറഞ്ഞ പോലെ
ആഹ് കാലം തിരിഞ്ഞ് വന്ന് ഇപ്പം പെൺകുട്ടിയേള് ചോയിച്ചലൊട്ങ്ങി ആ മറ്റേത്പ്പ ഏഹേ അഹ്കഴിഞ് ഞാ നേര്തെ കഴിക്കും
ആ ദയിച്ചിട്ട്ണ്ടാവുലേ
ആ ദഹൻത്തിനൊക്കെ ആയിട്ട്ണ്ടാവും ഞാൻ ചോറ് പൊതുവെ ഒഴിവാക്കല പ്പ രണ്ടിസം നോമ്പൊക്ക ആയതോണ്ട് പ്പ ന്തെങ്കിലും കൊർച്ച് ചോറ് വെയിച്ചതാ
ആ ഞാനിപ്പ ചോറും തിന്നിട്ടില്ല ചോറ് പരമാവ്ധി രാത്രി പ റ്റ്ണില്ല
ആ ഞാനും എപ്പളേലൊക്കെ കഴിക്ക മാക്സിമം ഒഴിവാക്കാൻ നോക്കും പിന്നെ തന്നെ നീച്ക്കാള്ള ഊർജം വാണെങ്കി ആ മ് നീർ നീച് നി ക്കാൻള്ള ശേഷിമാണെങ്കി തുള്ളി ചോറന്നെ പള്ളേലെത്തണം
അതന്നെ പർഞ്ഞേ എന്തേലും ആരോഗ്യം ഞമക്ക് തോന്നാണ ത് ചോറ്ന്നാലെ ആരോഗ്യണ്ടാവുള്ളൂന്ന് പഷെ പറഞ്ഞിട്ട് കാര്യല്ല
പിന്നല്ല ഇൻക് ഇൻക്ക് പ്പെട്ടന്ന് ബി പി തൊക്കെ കൊറീണാള ഞാൻ
ആ ഞാനൻ ഞാനൻപതിക്കു മേലെ ഞാന അനങ്ങിയ ഒരു ടെൻശനും പറ്റൂല ബി പി അപ്പ കൊറിം. അപ്പൊ ലേസം ഉപ്പുവള്ളം നാരങ്ങട്ട് നാരങ്ങ വള്ളത്തില് ഉപ്പ്ട്ട് കുടിക്കും. അല്ലെ ഒണക്കമീനൊക്കെ തിന്നും അങ്ങനെകങ്ങനെ മൈൻ
ആ ഞാന് ഇവടെ മു ഒര അര മണിക്കൂറെയ്ഞ് ന്നെ കണ്ടില്ലെങ്കി ഇബടെ പെരേലുള്ളാല് മുറിത്ത്ക്കൂടെ വന്നോക്കുന്നെ ഞാന് അവിടെ മേല് ചൊർഞ്ഞോണ്ട് കെടക്ണ്ടാവും
അങ്ങനെ ആവുലേ
ഉം ഞാൻ തലമുന്നി വീഴും ഇപ്പൊ കൊറച്ചുതായിട്ടൊള്ളു ഇങ്ങനെ വീ ഴ്ച്ചൊന്ന് മാറിയിട്ട് അതന്നെ ഞമ്മള് ഇങ്ങനെ പ്രഷറും രക്തത്തിന്റെ അളവൊക്കെ ഇങ്ങനെ നോക്കി നോക്കി പോയിട്ട്
ആഹ്
ഞാൻ പെ
പ്രഷർ കൊറയ് ഇന്ക്കും അതെ പ്രഷർ കൊറയ ഇന്കെന്താകാര ആവോ ന്ന്ട്ടാ ഒന്ന് നീക്കാൻ വയ്ക്കൂല അങ്ങട്ട് ഒര്ക്ഷീണം ങ്ങനെ കെട ക്ക. പിന്നെ അത്ങ്ങട്ട് മാറിക്കഴിഞ്ഞാല് നല്ല എത്ര ഫുഡ്ഡയിച്ചാലും വയറ് നറീല
അ ആ
അങ്ങനെതു കഥേണ് പ്പെ
ആ ഇൻകങ്ങനൊന്നല്ല ഇൻക് പ്രഷറ്തായികയ് പെട്ടെന്നെയ്കാര ഞാൻ വിക ഇൻക് വ ബാലൻസിന്റെ പ്രശ്നുണ്ട്. അപ്പങ്ങനെ കുമ്പ്ട് ടു മുറ്റക്കടിച്ചര്മ്പം നമ്മള് തല കുമ്പിട്ട്ട്ടല്ലെ അടി ചൊരാ. പെട്ടെന്ന് തല പൊന്തിച്ചിനോണ്ട് ഒന്നായിറ്റ്ങ്ങട്ട് ഇരിട്ട് പോവേക്കാരം
ആഹ്
വീഴും ചെയ്യും. അല്ലെങ്കി എവിടേലും പുട്ത്തം കിട്ടി ഇര്ന്നെങ്കി കാണാ. ഇല്ലങ്കി ഞൻപ്പവ്ടെ മുറ്റത്ത്ക്കെ എവടെ കെടക്ണോ ഇര് നിക്ക്‌ണോ അവ്ടെ കെടന്നു അവിടാണ്ട് കെട
ആ ആ ഇ ഈ ബാലൻസ് പ്രശ് നണ്ട് നല്ലം ശ്രദ്ധിക്കണം. അയിനാ ആ നിന്നടിക്കണ ഒരു ചൂല്ണ്ടല്ലോ അഹ് വാങ്ങിയാമതി.
ഞമ്മള ഈ മുറ്റല്ലെ. പിന്നെ ഈ പണ്ടത്തമ്മാര്ക്കൊക്കെപ്പൊ നിന്നടിച്ണക്കെ പറ്റൊ. കുമ്പിട്ട് അടിച്ചേര്‌യാ തന്നെ ഊര വളയ്ന്നില്ല പറിം
അത് പറയ്ണോര് പർഞ്ഞോട്ടെ അവനാന് അവരാരെ ശരീരം നോക്കണ്ടേ എന്തേലും വന്നഴിഞ്ഞ അവ ഓരോ മക്കൾടെ ആരു ഇല്ലാതാവൂലെ
ആഹ് പവന് ഇപ്പൊ പിന്നെ എതാലും ഞാൻ എട്ക്കണ പോലെ ഇട്ത്തോട്ടെറി കാരണം ഇത് അനങ്ങ്യ തലമുടി വെക്കാനും കഴുല്ല ഒരാ മനുഷ്യൻ കൊഴങ്ങികഴിഞ്ഞാലെ ആ അല്ല കൊഴങ്ങികഴിഞ്ഞാല് ആരക്കൊണ്ടട്ത്ത് താങ്ങാകയ്യ്ക
ആഹ് ഹെല്പിനാരുല്യ
ഹെൽപ്പിന് ഞങ്ങള്വ്ടെ ഞാനു എന്റെ മുത്തച്ചിയും അമ്മായിമ്മേം ഞങ്ങള് മൂന്നാളും കുടാണ് ഞങ്ങക്ക് ഇഷ്ടപോലെ മുറ്റാണ് അപ്പൊ ഒരു സൈഡ്‌ ഓള അടിചെരുമ്പായെക്കു ഞാനടിച്ചേരും
ആഹ് ആഹ് അപ്പൊ അങ്ങനെ വെയ്യാന്നുണ്ടെങ്കി എനക്ക്ത് കയ്യിന്നു പോയി ഞ്ഞിട്ട് വേറെ ഏതേലും പണി ഏറ്റെടുത്തുടെ
എ എടുക്കും നമുക്കിപ്പ ഈ അടുക്കള പണിഅല്ലേപ്പല്ലാതള്ളത് വെച്ചുണ്ടാക്കല അല്ലേ പിന്നെപ്പത്താണ് എട്ക്കഉള്ളത് അപ്പൊ ഞങ്ങള്ൾ ഒരു ദിവസം ഞാനത് എടുക്കണെങ്കി ഒരു ദിസം അവളത് എടുക്കും അങ്ങനെ മാറ്റി മറിച്ചൊക്കെ അങ്ങനെ എടുക്കു
ഉം
ഞൻ നിനാക്കായി വെച്ചുഉടക്കൻ ഒന്നു അറിയണ്ടതില്ല അപ്പ ഇങ്ങനെ പഠിച്ചുവെരുന്നുള്ളൂ അഹ് പിന്നോട് കാര്യയിട്ട്റിയിച്ച് വെച്ചു ഉണ്ടാക്കൻ എുപ്പത്തിന്ന് പഠി ചോയിക്ണിന്റെ അമ്മായിമ്മ ആം എന്താവുലെല്ലോ അപ്പ അത് പറഞ്ഞിട്ട് അങ്ങനെ പറം കാര്യയിട്ട് വെച്ചിണ്ടക്ക പഠിച്ചോ പറയും
ഉം
എന്റെ മാപ്പളെക് നാല്ലോണം വെ വെച്ചിണ്ടക്കൻ കയ്യ്താവു അപ്പം ഞാൻ പറെം അതാണ് ഒരു സമാധാനം അത്രേം ഒന്നായിട്ട് പരേ കൂടി ഒക്കാവൊ മൂപ്പര് വച്ചു ഉണ്ടാക്കിക്കോളഞ്ഞാ ഞാൻ തിനോളന് പറേം
അങ്ങനെ മാപ്പള എവിടെ ഉള്ളതാ
ഏയ് പുറത്താണ് അതുകൊണ്ടാണ് ഇപ്പ ഇന് കുക്കിംഗ ഒക്കെ എത്ര നന്നായിട്ട് വെക്കണുന്നത്
ആഹ് അപ്പൊ അതന് പോ അതെ ഒറ്റക്ക് പോയാല ഇപ്പ മൂപ്പര കിട്ട
ഉം ആഹ് അതെന്തായാലും ഇപ്പൊ നാട്ടിലൊന്നും കൂടുമ്പോ പ്രത്യേകിച്ചു വേറെ പണിയൊന്നും ഉണ്ടാവില്ല മിക്കവാറും ആ കോയീകെറ്റടക്കൂടും
ആഹാ ഉം
ആഹ് നല്ല കമ്പള്ള ആള് ഇപ്പളും ഞാൻ ഗൾഫ് നിർത്തി വന്നാൽ ഞാൻ എന്തെങ്കിലും തുടങ്ങാൻ പറയും ഗൾഫ് നിർ ആഹ് ആയിക്കോട്ടെ എന്നെ വച്ചലീ
ആയിക്കോട്ടെ വിളിക്കട്ടോ കുട്ടിവത്ണ്ട്
ആയിക്കോട്ടെ ശരി